കേൾക്ക്ണില്ലേ
ആ കേൾക്കാണ്ട് വെറുതെ കെട്ക്കാ
ഉം ഭക്ഷണം കഴിച്ചോ
എല്ല
ആയിട്ട് ഇണ്ടാവുലലെ ഇല്ല കഴിഞ്ഞിട്ടില്ല
ആ ഞാൻ വീട്ട്ലാണ് എപ്പോ വേണേലും കഴി ക്കാ പക്ഷേ കഴിച്ചിട്ടില്ല
ആ മഴ ഇല്ലെ
മഴ ഇണ്ടായിരുന്നു നാല് മണി മുതല് മഴന്നെ
ആ എല്ലോട്ത്തും അങ്ങൻ തെന്നെ റ്റക്ക് നല്ല വെയ്ലും
ആ ആ
ഉം പിന്നെന്താ
ഇങ്ങക്ക് കെട്ക്കാനായോ
ഇല്ല കെട്ക്കാനായിട്ടില്ല്യ പുതിയാപ്പള വന്നിട്ടില്ല്യ കട അടച്ച് വന്നിട്ടില്ല്യ
എന്ത് കടയെണ്
അത് സ്കൂളിന്റെ മുന്നില് ഫാൻസി ഐറ്റം ചെരുപ്പ്
ആ
നോട്ട് ബുക്ക് അയ്ക്കായിട്ട്
ആ ആ ആ
അപ്പോ
ആ എത്ര മണിക്കാ വെരാ അപ്പോ
നേരം ഒന്നും ഇല്ല പോച്ച്മ്പം വെരും അവനാന്റെന്നെ ആവുമ്പോ എപ്പളുംമാണേ അട്ക്കും ചെൽപ്പം ഇപ്പത്തന്നെ ഇങ്ങട്ട് വെരും പത്തെണിയൊക്കെ ആവും ചെൽപ്പം
ആ മറ്റേ ആരേലും കീഴി നിക്കൊന്നല്ലല്ലോ അവനാന്റെ ആവുമ്പം പിന്നെ സ്
ആ ചെൽപ്പോ രണ്ടീസത്തിന് തൊറക്കെന്നെ ഇല്ല പറയാനെന്നും പറ്റി
ആ ഇന്നിട്ട് വല്ല മെച്ചോംണ്ടോ
കൊയപ്പൊന്നും ഇല്യ അല്ലേയ് അപ്പൊ കൊറച്ച് കയ്യിലാണ് ദായ പിന്നെ ഇഞ്ഞ്പ്പോ പോണ്ട മഴ വെയില് അറിയുമ്പോ മറ്റേത് ഒരാളെ കീഴിലാവും മ്പൊ മൊതലാളിനെ പേടിയൊക്കെ ഇണ്ടാവോല്ലോ
തെ
ഇന്ന്പ്പൊ ഇനി വരാൻ കുറച്ച് വൈകേക്കാരും പൂളണ്ട് വ്യാഴാഴ്ചേണ്ന്ന് രായി വ്യാഴാഴ്ച വ്യാഴാഴ്ച പിന്നെ പൂള അറിയില്ലേ കപ്പ
ആ
ആ അപ്പൊ അത് ഇണ്ട് വ്ക്കാനെ അഅ് വെള്ളിയാഴ്ച്ച എല്ലാ ടുംബീഫ് ഇണ്ടാവൊല്ലോ
ആ ആ അങ്ങനത്തോര് വാങ്ങിക്കൊണ്ടാവൂല്ലേ
അപ്പൊ കുറച്ച് എറക്കിട്ടുണ്ട് നമ്മള് പൊറത്ത്ന്ന് ആൾക്കാരെ കൊണ്ട് ഇങ്ങട് കൊടുന്നിട്ട് കൊറച്ച് എറക്കീട്ട്ണ്ട് അപ്പൊ അത് അധികം ഒന്നും നമ്മളവിടെ വെക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇന്ന് കച്ചവടാവും ഫുള്ള് വിക്കാനോ അല്ലെങ്കി നാളെ രാവിലെ ഒക്കെ ആയിട്ട്
ഓക്ക് പറ്റ്യേ കേസാണല്ലേ ഉം അല്ലേ ഒര ആ നീലം കളറ് വരേ
ആ ആ അപ്പൊ ഇന്ന് അത് അറക്കീട്ട്ണ്ട് ഇപ്പഞ്ഞ് കൊറച്ചും പാടി ഇണ്ട് അർ ഞ്ഞ്
ആആ മടങ്ങി വന്നിട്ടേ ഭക്ഷണം കഴിക്കൊള്ളോ
ഇൻക്ക് അധികം വെശ് ക്കുമ്പൊ ഞാൻ ചെലപ്പണ്ട് കയ്ക്കും
ആ അധികം കാത്തിരിക്കൂല്ലേ
ആ അങ്ങനെ കാത്ത്ക്കൊന്നുല്ല്യ പിന്നെ ഇം ഇവിടെ ഒരു കടണ്ട് വീട്ടില് ആ ചെറ്തായിട്ട് നടത്താന്ന് പറഞ്ഞ ഇവ ഇടെ കൊലായ്‌മ്മല് വെച്ച് സിറ്റ് ഔട്ടിലാണ് അത് നമ്മള്
പേൻസി ഐറ്റംസന്നെ
അല്ല കോഴിമുട്ട പപ്പടം ഉപ്പ് ബേക്കറി ഐറ്റം ഉണ്ടാവല്ലേ മസ്ട്ട ചേറ ആ ഇവിടെ എത്തുള്ള പോലെയൊക്കെ വരും അയൽവാസിന ആള ഇവിടെുള്ള ഈ ഏരിയയിൽ നിന്ന്ല ഫര ഉള്ളേരിയണേ അദ്യം ഇങ്ങനെ അച്ചാറ് പപ്പടം മല്ലിമുളക് അങ്ങനെയൊക്കെ ചെറുതായിട്ട് കടേനാത്ത് മുട്ടായള്
അപ്പൊ നിങ്ങളെ കുടീട്ട് കുട്ടികളൊന്നുല്ലേ
ഉണ്ട് അയിനെ ഇങ്ങനെ ഒരു സ്കൂളിക്ക് പോകുമ്പോളെ ഇല്ല അങ്ങനെ തിന്നൊന്നുംല്ല കൊടുക്കുമ്പോ ഇല്ല
ആഎന്റെ കുട്ടികളൊക്കെ ആയേക്കണ് പ
അവർക്ക് ആവശ്യള്ളത് ഞാനെ സിറ്റ് ഔട്ടിൽ ഇറെ റെയ്ഞ്ച് കിട്ടാ വേണ്ടിട്ടേ
ആഹ്
സിറ്റ ഔട്ടിലിങനെ കുത്തറക്കണെ
ആഹ്
പിന്നെ ഉള്ളിൽക്ക് പോയാ ഇഞി റേയ്ഞ്ചിട്ടീലങ്ങിലൊന്ന് നിസ്കർച്ചിരിക്കെർന്നു ഇഷാങ് നിസ്കരിച്ചിട്ടില്ല മങ് രി മങ് രിബ്നിസ്കരിച്ചിട്ട് അപ്പൊ ഇബടെ കടയ്ക്കൊരാൾ വന്ന് വിളിച്ച് അയൽവാസി കോയി മുട്ടക്കെ അങ്ങനെ ഞാൻ ഇവ്ടെ വന്നി ന്നാണ് പിന്നെ ഫോണുമ്മെങ്ങനെ തോണ്ടിരുന്നിട്ടേ
ആഹ്, ആഹ് അപ്പൊ സിറ്റ് ഔട്ടിൽ വെച് ഇത് വെച്ചിട് ഉള്ളി പോയിരിക്കോ
ആഹ്, ഇതിന് അയിന് ഗ്ലാസ് ഇട്ട്ക്ക്ണ് നമ്മളേ ഈ സോക്കേസിന്റെക്കെ ക്ലാസ് ന്റെ മാതിരി മേൽക്ക് ക്ലാസ് വെച്ചതിന്
ആഹ് ആഹ്
അയിനപ്പൊ പൂട്ട്ണ്ട് നമ്മൾ രാത്രി പൂട്ടും പകല് കൊഴപല്യാ. പൊറത്ത്ന്ന് കിട്ടൂല സിറ്റൗട്ടി കേറണം. അങ്ങനെ പെ മെയിൻ റോഡല്ല
ആഹ് അപ്പൊ അവ്ടെ കടേളൊന്നും അധികം ഇണ്ടാവില്ലല്ലേ
ഇല്ല ഇവിടെ ഉള്ളേരിയാണ് ഉള്ള്ക്കില്ല ഒര് കൊറച്ച് അങ് ട് പോണം ഈ മഴേത് കൊ
അപ്പ അങ്ങ്ട്ട് പോവ്ണീന് ഒക്കെ ഇവിട് ന്ന് വാങ്ങണ്ടാവുലേ
ആഹ് ഇബടെ ഈ ഏട്തുള്ളോലക്കെ ഇങ്ങനെ ഓൽകിപ്പൊ കോഴിമുട്ടൊക്കെ അവിടുന്ന് വാങ്ങീക്കൊണ്ടരണ്ടേരും ഇവിടന്നണ് വാങ്ങിയ പോരെ തോക്ക് കർ പത് പത്ത് രൂപന്റെ സോപ്പ് സർഫ് അങ്ങനെക്കെണ് ചെറുതായിട്ടിള്ളെ
ആ
പിന്നെ ആരെങ്കിലും വീട്ട്കാരൊക്കെ വരുമ്പോ ബേക്കറി പോകേണ്ടി വരും
ആ
പിന്നെ ആ പീടില്ള്ള എന്താ സാധനം അതൊക്കെ ഇങ്ങ്ട് കൊടുന്നക്കും. നോട്ട് ബുക്ക്, സ്കൂൾതെ പെന്ന്, പെൻസില് അങ്ങനെ
ആ അപ്പൊ അവ്ടൊരു കച്ചോടായി ഇബടൊരു കച്ചോടായിലേ
പണിയൊന്നുംല്ലാ. നമ്മളീ ഇതിന്റെടീ കുടി ഞാ ഔത്തേകാരം ഇന്റെ പണി ഇടുത്തു കൊണ്ട്ക്കും അയില്ന്നെ വിളിച്ചും
ആഹ് ബെല്ലടിക്കെക്കാരം
പിന്നെന്നെ വിളിച്ചു ഇമ് മ്പട എള്ളവലല്ലേ പേ പേര് വിളിച്ചോ ആഹ് അപ്പൊ ഞാന് ഉം ഇവിടെ ഇരികണ്ട എടി കൂടി പൂച്ചാളുണ്ടല്ല രണ്ട് രണ്ടെണം കടി ഇല്ല അല്ല പൊറത്തന്നെ കടി കുടിക്കാൻ കടി കുടിക്കാണ് ഞാൻ പേടിച്ച്
മേത്തുകൂടെ വന്നോ
ഇല്ല പുറത്തുന്നാണ് ഞാന് സിറ്റ് ഔട്ടിലാണ് സൗണ്ടേ ഇങ്ങനൊക്ക പെട്ടന്നിണ്ടല്ലോ ഒച്ച എണ്ടാക്കുമ്പോളേ
ആ
അങ്ങനെ അപ്പ അത് ഞാൻ സൗണ്ടാക്
എത്ര മക്കളാ
രണ്ടെണ്ണം
എത്രേല്ല ടിക്കണേ ആ എനിക്ക് നാലാള് ചെറുത് ട്വിൻസാണ്
ഏ
ചെറിയോല് ട്വിൻസാണറ അവൽക്ക് ഓല് യു കെ ജിയില് ട്വിൻസ് പെണ്ണ് പിന്നെ മേലെ ഒരാണും ഒരു പെണ്ണും ആഹ്
ആഹ്
പിന്നെ ഓലെ മേലെ ഒരാണും പെണ്ണും
ഏഹ്?
ഉം മൂത്തതാ ആൺ കുട്ടി ആറാം ക്ലാസില് പിന്നത് നാലാം ക്ലാസ്സില് ഇബല് യൂ കെ ജിലും
സ്കൂൾക്ക് പോവലില്ലേ അതോ മടിണ്ടാ അത് മറ്റോല്ക്ക് മറ്റോല് രണ്ടാ പിന്നെ അതല്ലേ ഓല് ര രണ്ടാളാവുമ്പോ ഓൽക്ക്
ആഹ് ആഹ്.
ഒരാൾ കരുയുമ്പോ മറ്റാളും കരയും രണ്ടൊപ്പം അങ്ങനെ അങ്ങനൊക്കെണ്ട പറയണേ
ഇപ്പഴും കുഴപ്പല്ലേ ചെറുപ്പത്തിലൊക്കെ അയ കദേശം അങ്ങനൊരുന്നു. ആഹ് അതുണ്ടാവും അതുണ്ടാവും.
അ പിന്നെ അപ്പിടാനൊക്കെ?
അപ്പിടാൻ ചെറുപ്പത്തില് അങ്ങനെയ്ന്നു ഇപ്പ അ അപ്പളും ഇടക്കുണ്ടങ്ങനെ.
ആഹ് അൻ പറ നേക്കാ.
ആഹ്.
അ ആഹ് പിന്നെ ഓല് കൊടുത്താ അവശന കൊടുത്ത കുട്ട്യാള്
വച്ചിട്ടില്ലന്ന്.
നേരം കൊറായില്ലേ?
ആഹ് ആമ്പോണയാവാനായില്ലേ
ഏ
ഒമ്പത് മണി ആവാനായിലേറ ഇനി ഏതായാലും ഈ ഗോള് കഴിഞ്ഞി നാളെല്ലേ നാളെ ലീവാണെ ഇമ്പടെ വെള്ളി ഞായറൂലേ ആഹ് വെ വെള്ളി ഞായറും ലീവ്
ആഹ് ആഹ നാറത്തെ വിളിച്ചൊ
പത്തോ കുറേ ആർക്കാ വിളിട്ട് എന്താ വിളിച്ചന്ന് അറിയില്ല ഹ് ഹ്
എറ്റയാ ഒക്കെ പാട് തലങ്ങനെ ഇത് വെള്ളി ശ ശനിമ് ഇപ്പ എവിടില്ലല്ലോ അങ്ങനെ ആയി വെള്ളിയാഴ്ച സ്കൂൾ ഉണ്ടല്ലോഎല്ലോടത്തും
ആഹ അത്
പണ്ടക്കേ ആഹ അതം ഞാന് വെള്ളി ശനി അങ്ങനെല്ലിയ എവിടില്ല്യ
ല്ലേ ആ നാറജോരു പെണ്ണിനോട് പറഞ്ഞില്ലേ ഹ് അപ്പൊ ഞാാനന്നെയാണ്
അതന്നേ ഞാൻ പറണ്ടിയെ എവിടീല്ല കേട്ടിട്ട് അപ്പഞ്ഞി ഇത് രണ്ടാമത്താച്ചിട്ടേ അങ്ങനെ കേട്ടിട്ടില്ല്യാ
അപ്പ ഞാൻ ഇപ്പൊ ഇത് ഒരു ഹോബിയാ
ആ ആ കൊറേ ആൾക്കാര്ങ്ങനെ വിളിക്കല്ലേ അപ്പൊ ആരാന്നും മനസ്സിലാവില്ല വിളിച്ചോരന്നേ വിളിക്കു മ്പളും മനസ്സിലാവില്ല
അതെന്നേ പറയണേ മുപ്പെണ്ണാവണ്ടേ
ആ മുപ്പണ്ണാവണ്ടേ അന്റെ ഇപ്പ എത്രണ്ണായി ഇന്റെ ഇരുപത്തിരണ്ട്
ആ ഇൻ്റെതും അതന്നെ ഇരുവ ത്തി ഇരുവത്തി രണ്ടാ മൂന്നാക്ക
ഇൻ്റെ അവധിയൊന്നും തീരൂല
ആ
അറണന്നും ചെയ്യാത്ത് അത് വേഗം ചെയ്യണല്ലോ
തോണ്ടല്ലേ
ഏ ആർ ഏ മൂന്നീസം കൊണ്ടാണ്
മൂന്നീസം കൊണ്ടാ അമ്മളത് തീർക്കണ്ട്
അങ്ങനെ പറഞ്ഞ കേട്ടെ നിത്യ അലോ അമ്മേ പേര്
ഞാന് ഏഴീസം കൊണ്ടാ വിചാരിച്ച്
ഇക്കറീല ആവേ അന്തിനാ
ഞാനിഞ്ഞി ഇങ്ങട്ട്ള്ള ഞമ്മളത് കഴിഞ്ഞാല് ഇങ്ങട്ട്ള്ള വേഗം ഇട്ക്കാ
എ ഏ
ഏ ഞമ്മളതാവേം തീർക്കണ്ട് ആ ഇ ന്നഞ്ഞിന്നാളെ ഞാന് ഇവിടത്തന്നെ ഇണ്ടാവോലോ നാളെ തീർക്കണം നമ്മള് കഴിഞ്ഞ ശേഷം ങ്ങട്ട് വിളിക്ക്ണത് കാത്തിരിക്കാൻപറ്റാ
ഏ
ഞമ്മള്ത് കഴിഞ്ഞ ശേഷം ഇങ്ങട്ട്ള്ളത് കോൾ കാത്തി ക്കാ പറ്റാ
ആ ആ
അതെ അ അ
അല്ലങ്കി പിന്നെ ടൈം കയ്യും
ആ അ ആ ആ നി ആറെണ്ണം കൂടിയേള്ളൂ ഇപ്പം നാളെ വിചാ ആ ശരി ശരി.
ഓ